ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം സുഖാണ്
ഏ എവിടെ കുട്ടാളൊക്കെ സ്കൂളിൽ പോയോ
ഒക്കെ പോയി ന്ന് സ്കൂൾ വെള്ളിയാഴ്ച അല്ലെ നേരത്തെ തൊടങ്ങല്ലോ ഒമ്പേര ആവുമ്പോ ക്ലാസ്സ് തൊടങ്ങും ആ അതെ അതെ ഉം ന്താണ്
മഴ ഇൻ ഓ ചായ ഒക്കെ കുട് ച്ചു
ആ
എങ്ങനെ മഴ ഇണ്ടോ കടി ഇന്ന് പത്തിരി ആയിരുന്നു
ടെയോ
കറി ചിക്കൻ കറി
ഉം മഴ ഇല്ല മഴ ഇല്ല അ അ അയ് ശരി ഉം മഴ ഇല്ല ഇന്ന് നല്ല ക്കെണ്ട് ഉം നല്ല ഉം ആ ഇന്നലെ രാത്രി പെയ് നി കൊർച്ച് മഴ ഉം ആ ആ നല്ല കാറ്റേനി വൈകുന്നേരം നല്ല കാറ്റേനി
ഓയ് ഇന്നലെ വൈകുന്നേരം ഇവിടെം നല്ല കാറ്റായി
ആ കാറ്റ് കണ്ടപ്പം തന്നെ ഭയങ്കര പേടി ഉം ഇല്ല കുളിയൊന്നും കഴിഞ്ഞില്ല ഫുഡൊക്കെ റെഡിയായി പ്പം ഇഞ്ഞ് ക്ലീനിങ്ങുടി ഇണ്ട്
ആ അയ് കഴിഞ്ഞിട്ടായിരിക്കും ലെ കുളിക്കല് വീട്ട്ന്ന് തന്നെ കുളിക്കൽ?
ആ വീട്ട്ന്ന് കുളിക്കൽ ഉം
ആ ഞങ്ങളെ കുളിയൊക്കെ ഞ്ഞു ഞങ്ങൾ പൊഴേ പോവലാ
അതെ അതെ
ഓ ഇവടെ അടുത്തെന്നേണ് വീട്ടിൽന്ന് നോക്ക ക്കിയാ കാണും
ഉ അയ് ശരി പിന്നെ ആ ആ ആ ആ അതൊണ്ട് പിന്നെ വേഗം കയ്യുംലേ പൊയേ പോയാലൽക്കലും കുളിയൊക്കെ കയ്യുംലേ ഉം അത ഉം എത്ര അലക്കാണ്ടായാലും ഞമ്മള എട്ത്ത് കൊണ്ടോവും ലേ ഇങ്ങനെ ആയാലും ലേ അങ്ങനെല്ലേ വീട്ടിലൊക്ക ആവുമ്പോ ഞമക്കത്ങ്ങനെ ട്ക്കാൻ ഒരു ഭാരമായിട്ട് തോന്നുന്ന്ണ്ട്‌ ഇത് അങ്ങനെയല്ലല്ലോ ഇത് ആ അതന്നെ മറ്റേ ഭാരം തോന്നൂല ഉം അ ശെരി അ ആ
ഇത് അമ്മള് ഇവെട്ന്ന് വീട്ടിന്നാ മ്പം മ്മള് ഓരോന്നിനും വെ വെള്ളട്ക്കണ്ടേ
ആ തിനുള്ളിലേക്കാട്ടുംങ്ങട്ടും നടക്കും ഒരുപാട് അങ്ങനെ സമയം കൊറേ അങ്ങനെ പോകും
സമയം പോവും ഇതരമണിക്കൂറിനോട് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു പോരാ പിന്നെ വെള്ളം
ഉം ആ അതെ അതെ ങ്ങനെ വെള്ളം കേറാറ് കേറാറുണ്ടോ
കേറാ കേറിയാ വീടിന്റെ അടുത്തെക്കൊന്നും എത്തൂല്യ
ഉം ശരി
കൊറച്ച് താ സ്റ്റെപ്പ് ണ്ടേ പോയെക്കെ അപ്പൊ അത്ങ്ങനെ ന്നെ കുളി ക്കാൻ പോവാനെ ക്കെ ബുദ്ധിമുട്ടായിരിക്കും
ആ ആ അതെ പൊയെൻ്റെ അടുത്തായിട്ട്ള്ള വീട് വീട്ട്ക്ക് കേറോ അവ അയ്ന്റെ
ആ കേറും നല്ല വെള്ളം കേറിയാ കേറും ഓ കേറും വെള്ളം കെയറും
അപ്പൊ അങ്ങനെ ഒരു വീടൊക്കെ ഒഴിവാക്കാമമതിയാവുലേ വെള്ളം കേറുമ്പോ
ആ ഒയിവാ ആ
ഉം നിങ്ങള് അവരെ ഹെൽപ് ചെയ്യാനൊക്കെ പോയെണ്ടോ
ക വേനലാവുമ്പ സുഖാണ് മഴക്കാലാവുമ്പ ബുദ്ധിമുട്ടു ആണ് റ്ഞ്ഞാതിര്യാ വേനലാവുമ്പോ ഒരുപാടാൾ ആൾക്കാര് വരും കുളിക്കാനും വെള്ളല്ല വറ്റണ സമയ അല്ലേ അപ്പോ വെള്ളം കുറവാവും മ്മള് എല്ലാവാരും ഓരോ വണ്ടീൽ ഇങ്ങനെ ഓരോ നാട്ടിൽന്ന് വരും ആൾക്കാര്
തെ മ്മ് മ്മ് മ്മ് അയ് ശരി പിന്നെ പിന്നെ ഈ പ്രാവശ്യം ആണെങ്കി നല്ല ചൂടും ആണല്ലോ, ഈ വേനൽ നല്ല ചൂടായിരുന്നു ഉം, ആ
ഞങ്ങള് രാത്രി ഒൻപത് മണിക്കൊക്കെ മേലങ്ങാം പോം, പോയിട്ട് ഒമ്പണി, പത്തുമണിയൊക്കെ അടക്കാ സമയത്ത് പോയ പോവും, അവിടെ ഒന്ന് അങ്ങനെ പോയിട്ട നല്ല കാ പോയക്കറ്ററിയ നല്ല കാറ്റ്
അതെ ശരി, പാലൊക്കെ ഉണ്ടോ അടുത്തായിട്ട്?
എങ്ങനെ പാലോ ഓ ഉണ്ട്‌ണ്ട്.
പാലണ്ട് ആ
ഓ, പാലം വരുമ്പോ കൊറേ തട്ടുകടകളൊക്കെ വരുന്നുണ്ടല്ലോ, പാലം വരുന്ന വഴിക്ക്, ആ അതെ, വൈകുന്നേരം ആവുമ്പോ അങ്ങോട്ട് പോയല്ലോ
ഓ വൈകുന്നേരം അതിന് നിസ്കാാരം കഴിഞ്ഞിട്ടാ പോവാട്ടോ
വീട്ടില
വീ, വീട്ടില് എളച്ചനുണ്ട് എളച്ചിണ്ട് ഉമ്മി രണ്ട് കുട്ടികളും ഹസ്ബൻന്റും
ല്ലാരും പാടെ എൽ കൂടിയാ നിക്കലില്ലേ.
ഓഹ് എല്ലാരും ഒരുമിച്ച് അഹ ഹാ ഓഹ് ഇളച്ചന് വീടു പണി തൊടങ്ങീട്ടുണ്ട്. തറപ്പണി കഴിഞ്ഞിണ് ഒന്നും ആയിട്ടില്ല.
ആഹ് അടുത്തന്നെ വീടിന്റെ അടുത്തന്നെ?
അല്ല കുറച്ച് ഒര് പത്ത് ഇരുപ മിനിറ്റുണ്ട്.
ശരി ആഹ് ആഹ് ഉ ഉം
അങ്ങനെ പോകുന്നു തുടങ്ങിട്ടുള്ളൂ പിന്നെ നമ്മള സാധാ പണിയല്ലേ സണ്ടായി ഒരുക്കി ഓര് വേണ്ടേ ഇപ്പത്തെ എല്ലാ സാധൻ ത്തിനും വെല കൂടുതലല്ലേ ഇനി പഞ്ചായത്തക്കൊക്കെ എഴുതി കൊടുക്കണം ഇല്ല ഒന്നും ചെയ്യണില്ല വർക്ക് ഒന്നും ചെയ്യണില്ല നിങ്ങളെന്തേലും ചെയ്യണിണ്ടോ വർക്ക് ചെയ്യ്ണ്ടോ
ചെയ്യില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡത്തില് ചെലവാക്കാം
അതാണ് തുടങ്ങണന്നൊക്കെ വിചാരിക്കും കഴിയണില്ല ഒരു അപ്പം ഉം നമ്മളെന്തെങ്കിലും വർ വർക്ക് ചെയ്ത്
ആ അതെ അതെ അതെ നമ്മുക്ക് അത് വേറൊരു സന്തോഷമാണ് ഞമ്മക്ക് വർക്ക് ചെയ്ത ആ കാശിനോട് നമ്മളത് എടുക്കുമ്പോ അത് നമ്മള് അത് വേറൊരു ഹാപ്പി തന്നെയാണ്
ആ അതാണെ ഇത് നമ്മൾ ഒരു ചെറിയൊരു സാധനം വാങ്ങാ അവരോട് ചോയി
ആ അതെ
ഇതാവുമ്പോ അവരോട് ചോയിക്കൊന്നും വേണ്ടല്ലോ അമ്മളിഷ്ടത്തിന്
ഒപ്പിച്ചു കൊട്ക്കുമ്മ അവനാന്റെ കാശാവുമ്പോ പിന്നെ ആ പ്രശ്നല്ലല്ലോ ഉം ഏ അതെന്നതെന്നെ ഉം അതെന്നെ
പിന്നെ ഡയ്ലി പണില്ലോ ല്ലാവണം. ഇത് എടക്കെടക്കല്ലെ ണ്ടാവൊള്ളൂ അമ്മള് നാട്ട് നാട്ടിലാവുമ്പളെ എന്തെങ്കിലൊക്ക നോക്കണം ഓൺലൈനായിട്ട് എന്തെങ്കിലൊക്കെ നോക്കണം.
ചെലവാണ് നല്ല ചെലവാണല്ലോ ഉം ഒ സ്കൂള് തുറന്ന് ഉം സ്കൂള് തുറന്നിട്ട് തന്നെല്ല ഉള്ളു കൊടുത്തൊന്നും തൊടങ്ങില്ല ഫീസ് പ്പം കാര്യങ്ങളും ചോദിക്ക കമ്പ്യൂട്ടർ ഫീസ് അതെ അതെ
പ്പന്താടി കാരണം എന്ന രാ രണ്ട് കൂട്ടത്തിലാ ത്തഞ്ഞൂറ് രൂപ വേണം
ആ ആ
അതിനൊക്കെ ശേഷം നമ്മള് ഈ ആ ഗവൺമെന്റ് സ്കൂള തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ അഞ്ച് മിനിറ്റേ ഉള്ളൂ കൂക്കവാന് സ്കൂൾ മദ്രസ ഒക്കെ അടു അതിന് വണ്ടിക്കൂലി അയിന്റെ ആവശ്യന്നുല്ല അല്ലാതന്നെ ഒരുപാട്
ആ അതെ
ഒലെ ടാഗ് കാര്യങ്ങളൊക്കെ പി ടി എ ഫണ്ട് എതാണ്ടൊക്കെ
വീട് സ്കൂളിന്റെ അടുത്ത് തന്നെയാണോ വീട്
ഓ സ്കൂളന്റടുത്ത് തന്നെയാണ്
ആ വീട്ട്ക്ക് അല്ല വലിയ വരും ചെറ വേയാറിയും പിന്നെ അവിടുന്ന് സ്കൂൾന്ന് കഴിക്കും അവർക്ക് വീട്ട്ക്ക് വരാൻ പറ്റൂല ചെറിയോന് പിന്നെ നമ ക്കെവിടുന്ന് ഭക്ഷണ കൊടുത്തേ കാനും പറ്റൂല അവിടന്ന് കഴിക്കണം
ദിവസ്കൂ സ്കൂൾ വെല്ല അടിക്കാൻ നേരത്തെ ഇവിടുന്ന് പോവുള്ളു രണ്ടാളും
ഹി ഹി സ്കൂൾക്ക് പോകുമ്പോ വൈകി പോകൻ ചെയ വ രുമ്പോ വൈകി വെ
ആ അതെ അതെ അതെ ഹി ഹി അടു ത്താകുമ്പോള്ളാ ആ ഒരു സ്വാതന്ത്ര്യയാണ് ഓര്ക്ക്
ആ അതാണ് ന്നാല് വല്യോന് ടീച്ചർ നമ്മക്ക് സമ്മതം കൊടുക്കണട്ടോ ടീച്ചേഴ്സ് നിങ്ങടെ വീട്ട്ക്ക് പറഞ്ഞയക്കണംന്ന് ഇന്നാലേ വിടുള്ളൂ അല്ലാ വിടൂല.
ക്കലേ ഉം.
ആ ഭക്ഷണ കയ്ക്കാൻ വിടണം പറഞ്ഞാ നമ്മള് ഒരു പേപ്പർല് എഴുതി കൊടുക്കണം അല്ലെങ്കി അമ്മ ഓൽ ക്കെന്തേം സംഭവിച്ചാ അമ്മള് ഓലോടല്ലേ ചോദിക്കാ ഇതാവുമ്പോ നമ്മള് ഉത്തരവാദിത്തത്തിമ്മലല്ലേ വിട്ണ്.
സ്കൂൾ യൂണിഫോ മൊക്കെ ഇടാൻ തുടങ്ങിയോ ആയോ യൂനിഫോമ്. ഉം, ഉം.
യൂണിഫോമൊക്കെ ഇടാതെ അത് സ്കൂൾ തുറക്കുമ്പളേ ഇവടെ യൂണിഫോം ഇടണട്ടോ പുതിയ കുട്ടികളാണെങ്കി അവർ ക്ക് ഒരാഴ്ചത്തെ ടൈം കൊടുക്കും.
ആ അതെ.
അല്ലെങ്കി അല്ലാത്ത പഴയ കുട്ടികളാവു ഓ ഓൽക്ക് സ്കൂൾ ഓ ജൂൺ ഒന്നാം തിയെന്നെ യൂണിഫോമ് ട്ടാ സ്കൂൾക്ക് പോയത്.
ആ അതെ, എത്ര എത്ര ക്ലാസ്സ്. അടെ
ഇവിടെ തൊട്ടടുത്ത് പറഞ്ഞാലേ ഒന്ന്തൊ എല്ലാ ഉണ്ട് മൂന്ന് സ്കൂൾ ഉണ്ടിവിടെ ഗവൺമെന്റ് സ്കൂള് ഒന്ന് ഒന്ന് തൊട്ട് നാല് വരെയുള്ള സ് സ്കൂളുണ്ട് പിന്നെ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ളതുണ്ട് പിന്നെ അഞ്ച് തൊട്ട് പ്ലസ് ടു ആ ലെവലിലുണ്ട് ഒക്കെ മൂന്നും ഒനി ഒക്കെ അങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് അപ്പൊ ഓരോ സ്കൂള് കുട്ടികൾ കുറവായിരിക്കേ ഈ ഒന്ന് തൊട്ട് നാല് വരെയുള്ള കുട്ടികൾ കുറവാണ് കാരണം മൂന്നുമൊരുമി ചെല്ലേ വ
ആഹ ആ അതെ അതെ
അപ്പൊ കു
ഉം ആ
നിനക്ക് അവിടെ എങ്ങനാ അടുത്താണോ സ്
ആഹ് ഇവിടെ അടുത്ത് തന്നെയാണ് ഒന്ന് നിങ്ങൾ പറഞ്ഞാതിരി ഒന്ന് മുതൽ നാല് വരെയും ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ഒന്ന് മുതൽ പത്തിണ്ട് പിന്നെ പ്ലസ് പ്ലസ് ടു ഒക്കെ ഉണ്ട് എക്സ്ണ്ട് കണ്ട് തന്നെ ഉം നമുക്കൊരു സമാധാനാണ് മക്കള് ആ ഒരു നമ്മള് വീടൊക്കെ ടുക്കുമ്പോ ഇങ്ങനെ നോക്കും മക്കൾക്ക് പോവാൻ സൗകര്യം നോക്കിയിട്ടാണല്ലോ മ്മള് ഹ്
അതാണ് അല്ലെ ബസ്സിലൊക്കെ ഒരു സമാധാന ഈ മയക്കെ പെയ്യുമ്പോ ബേഗും നഞ്ഞതും കൊടേം ഒക്കെ പാടാ നമ്മള്
ഉം ശരിയാണ് ഇന്നലെ സ്കൂള്ട്ട് ഉം ആ ശരി നാ ഓക്കെ